ഹലോ
ആ കേകിന്നില്ലേ ആ എന്താന്ന് വിശേഷം
സുഖാണ് ഫുഡൊക്കെ കഴിച്ചു ഇങ്ങള് ഫുഡൊക്കെ കഴിക്കലെയോ
ആ കഴിച്ചു കഴിച്ചു
ഏ
ചോറ് വെച്ചു മീൻകറി വെച്ചു അയില കറി
ഏ ഇവിടെ മീൻകറിന്നെരുന്നു ഉം ഉം
ഉം കുട്ടികൾ
ആ കുട്ടിളിണ്ട് മൂന്നാളിണ്ട്
മൂന്നാള എനക്ക് അതെ മൂന്നാള് രണ്ടാ രണ്ട് പെണ്ണും രണ്ട് പെണ്ണ് ഒരാണ്
ഏ ഇക്ക് മൂന്ന് പെകുട്ടിൾ
അതെയ നല്ല ഭാഗ്യം തന്നെ നല്ല മൂന്ന്പെൺ കുട്ടിക കളയോണ്ട് എന്റെ അമ്മക്കും മൂന്നും കുട്ടിള ഞങ്ങള്
ഭാക്കിന്നന്നെ ഇങ്ങക്ക് മൂത്താളാ മോന്
അല്ല മൂത്താള് രണ്ടാളിണ്ട് ട്വിൻസന്ന്
ഏ ഏ അങ്ങനെല്ലേ
ഒരാണ് ഒര് പെണ്ണും പിന്നെ ചെറിയ ആള് ആ പെണ്ണ് ഉ മക്കള് സ്കൂളിൽ പോയില്ലേ?
ആ സ്കൂൾ പോയിക്ക്ണ്.
ആ വരും സ്കൂളിൽ പോയന് ഇപ്പൊ നാല് മണിയാകുമ്പ വരും.
ആഹ് ആഹ് ഞാ ഇപർ വരണ നാലേ മൂകാൽ നാലരക്കെ ക്ലാസ്സ് കഴിഴും പിന്നെ വണ്ടി
ആ വണ്ടിയല്ലാതെ ഇവര് അങ്ങനെ മൂന്നരക്ക് ക ഇവരിതും മൂന്നരക്ക് കഴിയു പക്ഷെ മൂന്ന് അമ്പത് നാല മണിയ ആമ്പൊക്കെ ഇന്ന്ത്തും-
ആഹ് ആഹ്
പിന്നെ
മഴെലണ്ടാ ഉം മഴയെക്കെ ഇണ്ടാ?
ആ മഴത ഇപ്പ ചെറുതായിട്ട് ഇങ്ങനെണ്ട്
ഉം നമുക്കല്ല കുറവാന്ന് മഴ ഇല്ല ഇല്ലാന്ന് തന്നെ പറയാ വെയിലൂ ഇല്ല-
ആഹ് - ആഹ് ഇന്നങ്ങനെ വെയിലും ഇല്ല മയേ ഇല്ലാന്ന് പറഞ്ഞ ഒരു കാലാവസ്ഥാണ് ഏഹ് ഇപ്രാശ്യൊക്കെ കൊറവാ ആഹ് ഇപ്പ രണ്ടൂസം നല്ല വെയി വെയിലല്ലായിരുന്നോ ആഹ്
ആഹ് ഇപ്പം കൊറെസായില്ലേ വെയില് ഇന്ന് പക്ഷേങ്കില് മഴേ ഇല്ല വെയിലു ഇല്ല അങ്ങനെ അങ്ങ് മൂടി കെടക്കയായിരുന്നു ഉം ഉം വർക്ക് ചെയ്യുന്നുണ്ടോ എന്തെ
പിന്നെ വ ഇല്ലല്ല ഇങ്ങളെന്തെങ്കിലും ചെയ്യണ്ടാ?
ഹസ്ബൻ്റിന്റെ അടെതന്നെ ഇല്ല ഞാനൊന്നും ചെയ്യുന്നില്ല എടേം പോന്നില്ല പിള്ളറെടു കുട്ടികള് വരൂല്ലേ പിള്ളറ് വൈന്നേരം വെരുമ്പൾത്തേക്ക് പിന്നെ ആരും ഉണ്ടാവൂല്ല
ആഹ് ആഹ് ഹസ്ബൻഡ് ഏഹ് വീട്ടിലുണ്ടാവല്ലോല്ലേ?
ഇല്ല ഓറ് ഉം പോന്നതാണ് പണിക്ക് പോന്നതാണ്
ആഹ് ആഹ് അപ്പൊ വീട്ടില് ഇണ്ടാവൂല
ഓറ് സന്ധ്യയെല്ലാവും വരാൻ വേണ്ടീറ്റ് അപ്പം മ വൈന്നേരം മക്കള് വെരുമ്പൾത്തേക്ക്
ആഹ് അപ്പൊ വീട്ടിൽ ആരും ഉണ്ടാവൂലല്ലോ ഉം
അമ്മയുണ്ട് പക്ഷെ അമ്മക്ക് ഇപ്പ തൊഴിലൊ ആഹ് മക്കള് മൂത്താള് രണ്ടാളും ഏഹ് രണ്ടാം ക്ലാസ് പഠിക്കുന്ന് ചെറിയോള് യു കെ ജിയില്
ഏഹ് ഏഹ്
ഉം
ആഹ് അപ്പൊ പിന്നെ ജോലിക്കൊന്നും പോവാൻ പറ്റൂല
ജോലിക്കൊന്നും പോവാൻ കയൂല്ല പിന്നെ എന്താന്ന് മക്കള് എത്രേലാ പഠിക്ക്
മക്കള് വല്യാള് ആറാം ക്ലാസ് പഠിക്കണ് പിന്നെ രണ്ട് രണ്ടാമത്തെ ആള് മൂന്നാം ക്ലാസ്സില് പിന്നെ ചെറിയ ആൾക്ക് മ് രണ്ടര വയസ്സ്
മറ്റേ ആഹ് അങ്കവാടി പോവാനാവുന്നേള്ളൂ ല്ലേ
ആഹ് അങ്കനവാടി പോവാന് ഉം ആറ് മാസം കൂടെ കയ് ഇപ്പൊരാൻ ഈ മാസത്ത്ക്ക് രണ്ടര വയസായി.
ആഹ് അട്ത്തൻ അങ്കൻവാടി ണ്ടാ?
ആഹ് അങ്കൻവാടി കൊർച്ചട്ത്ത്ണ്ട് നടന്ന് കൊണ്ടാക്കി കൊട്ക്കണം.
അതെ അങ്ങൻത്തന്നെ അമ്മളെടെല്ലങ്ങനെന്നെ കൊർച്ച് ദൂരധികാണ്. ന്നാലും നമ്മള് കൊണ്ടാക്കല്ണ്ട് രാവിലിം ബൈന്നേരൊര് പണ്യെനെന്ന്.
ആഹ് പണ്യാണ്. മട്യാണ് പോവൂല പോവാം മട്യാവും.
അതെ യതെ
ഉം കാരണം ജേഷ്ഠൻ ൻ്റെ മോള്ണ്ടായിര്ന്ന അപ്പൊളെ കൂടെ ങ്ങനെ ഓളങ്കൻവാടി കൊണ്ടാക്കുമ്പോ ഇബളിം കൊണ്ടോവും വെർതെ കൊണ്ടാക്ക്യാണ്ട് പോരുമ്പം കൊൺര്രും ആഹ് അപ്പോ തന്നെ പോവാം ഭയ
മട്യാല്ലേ അയ് ഞാനും അങ്ങനെ പോണ്ടി വെരൊല്ലോന്ന് വിചാര്ച്ച്
ആഹ് ആഹ് ഞാൻ പോവൂല ഞാൻ അങ്കൻവാടിക്ക് പോവുല സ്കൂക്ക് പോവുല ഇപ്പതന്നെ രണ്ടര വയസായിട്ടൊള്ളൂ
അത് വരെ ആ തെ പക്ഷെ ആടെ പോയി കളിച്ച്താവുമ്പോം അവർക്ക്ക്കെല്ലാം
ആഹ് കൊർച്ചീസം പോയിങ്ങനെ പരിചയാവുമ്പത് ശെ ശെര്യവും
അന്റെ മോളങ്ങനെ പോവൂല്ലാന്ന ഞാൻ വിചാര്ച്ചത് ചെറ്യോള് ആ ഓള് അന്നേരം മട്യേനു ഒര് സ് ഞാ വെർതെ പിന്ന പ്രവേശനത്തിനൊക്ക് വയ മൂന്ന് വയസ്സായിട്ടില്ല അയ്ന് മുമ്പില് പ്രവേശനോൽ ഓൽത്സവത്തിന് കൊണ്ടാക്ക്യതാണ്. അന്നോള് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല അമ്മപോട് ഞാനിട്ന്ന് കളിക്കേണ് എന്നോട് ആടി സാരോല്ല ബർത്ത്ഡേ അപ്പൊ ബർത്ത്ഡേ കയിഞ്ഞാല് ഇപ്പൊ അങ്കവാടില് പ്രവേശനൊള്ളൂ
ആഹ് അതന്നെ
ഓള് വരുന്നില്ലല്ലോന്ന് പർഞ്ട്ടങ്ങനെ ആടെ തന്നെ ആക്കി ഓളെ അങ്ങനെ മടിയൊന്നും ഇണ്ടായിട്ടില്ല നമ്മള് വെച്ച കര്ഞ് നെല വിളി നെലവൈര്യം കൊടുക്കും ന്നല്ലേ വിചാരിച്ചത്
ആഹ് ആഹ് അതെ വീട്ട്ല് പിന്നെ ആരും ഇല്ലല്ലോ ഓള് ഒറ്റക്കന്നെല്ലോ ഒള്ളു അപ്പ ഔടെക്കെ പോയി ആഹ് കളീം കൂട്ടാരൊക്കെ കാണുമ്പോ ശെരി ആയിക്കോളും
ഉം ഉം അതെ ഒറ്റക്ക്ന്ന് പിന്നെ അങ്കവാടി പോയാലല്ലേ ശെരിയാ നമ്മളെ അപ്പോർത്തെ വീട്ടിലുള്ള ഒരു കുട്ടി അങ്ങനെന്നെണ് വീട്ടില് വെറും കരച്ചിലും ഇന്തല്ല ഓളെ പണിയെടുക്കാനേ ഇടുല വേക്കില് വേക്കില് നടന്നിട്ട് ഇപ്പ അങ്കൻമ്പാടി കൊണ്ടക്കാനെ തോടങ്ങിയാരെ ഓള് അങ്കവാടി പോവാടെ നിക്കലേ ഇല്ല ഓക്ക് അങ്കവാടി പോയാ മതി പേടിണ്ടാവുല ഓളെ മക്കള് വെൽതെ എല്ലാം സ്കൂളി പോന്ന് അപ്പൊ ആരുല്ലതൊണ്ട് ഓക്ക് അങ്കൻവാടി പോവാൻ നിർബന്ധ
ആഹ് അതന്നെ
അങ്ങനെന്നെ അന്റെ മോക്കും ഉണ്ടായത് മറ്റേല് രണ്ടാളും സ്കൂളിൽ പോകുമ്പോ ഇവള് അങ്കവാടില് വേം പോയിട്ട് ആഹ് പിന്നെ ഹസ്ബന്റ് എന്താ ജോലി?
ഹസ്ബൻഡിന് ഇവിടെ ജോലിയണ് നാട്ടിലാണ് ആഹ് നാട്ട് ട്ടില് ജോലിയാ- വയറിങ്ങിന്റെ ഒക്ക ജോലി ആഹ് വയറിങ്ങിന്റെ ജോലിയാ-
അന്നമ്മതന്ന അട്ത്തന്നെ- കല്ലിന്റെ പണിയാണ് ഉം-
ഇവിടെ ഇപ്പ നല്ല മഴ വര് വര്ന്ന്ണ്ട്-
അതെയ മഴ ഇടെ മഴക്കാറൊന്ന് ചെറിയ തെളി വെയിലില്ല എന്നാലും മഴക്കാറൊന്നുയില്ല-
ഏ അടെ നല്ല മായറെ കാറുണ്ട് ഇപ്പൊ വ്യണ
അവഓര ഉണ്ടാവ
ആഹ
ആ മഴ പെയ്യട്ട് മഴയൊന്നും പെയ്തിട്ടില്ലല്ലോ
ഇല്ല ഇല്ല
ഉ മഴയ ഇല്ലാന്നാ തോന്നുന്നു കഴിഞ്ഞ വല്ല എല്ലാം മഴയെല്ലാം പെയ്തു തീർത്ത തോന്നുന്നു ഇന് പ്രളയംങ്ങാനൻ പരുന്നുണ്ടോന്ന് അയൂല്ല
ആഹ
പേടിയാന്ന് ഈ കാലാവസ്ഥൽ ഇങ്ങനെ
നാൽ ദിവസം പെയ്താൽ നമ്മളെ പല സ്ഥലങ്ങളും നമ്മള് കണ്ടില്ലേ ഉരുൾപൊട്ടലും മറ്റു കാര്യങ്ങളൊക്കെ കയിട്ട് നാൽ ദിവസം തുടർച്ചയായിട്ട്പ് ഇതാൽ അപ്പ ഇണ്ടാവും ഇപ്പൊ രണ്ടും കുറച്ച് ദിവസതിന് നല്ല വെയിലും
അങ്ങനെ നല്ല വെയിൽ തന്നെ പക്ഷെ വെയിലും അങ്ങനെ മഴക്കാറായിട്ട് നക്കുവായിരുന്നു വെയില് വരുന്നു പോന്ന
ആഹ അതന്നെ
ഉം മീനെന്താ കട്ടിയത്
മീന ആ അയില കുട്ടി അയിലന്റെ ചെറുത് അയില കുട്ടികൾന്ന് പറ
ആ അയില്ല കുട്ടികൾന്നെയ നമുക്ക് കിട്ടിയത് ഉം ചെറിയ ഇല്ല പിന്നെ ചെമ്മീ ചെമ്മീ ഇന്നല അയില ആ കറി തന്നെയാണ് ഇന്നുഉള്ളത് പിന്നെ ഞാനും അമ്മയേ ഉള്ളു അതൊണ്ട് പിന്ന അങ്ങന കറിയ ഒന്നും വെക്കാൻ നിന്നിട്ടില്ല ഇനി വൈകേരം ചെമ്മീൻ കറി വെക്കണം
ആഹ ആഹ ആ ആ ഉണ്ട് ഉണ്ട് എല്ലാരും ഉണ്ട്
ഇ ഹസ്ബൻഡന്റെ
ആഹ
ഉ ഇവിടെങ്ങനെ അമ്മയേ ഉള്ളു
ഏ അച്ഛൻ ഇല്ലല്ലേ
അച്ഛൻ ഇല്ല അച്ഛൻ അച്ഛന കുറെ ഞാൻ വരുനത്തിന് മുമ്പ് മരിച്ചതാ
ഉം ഉ
ഉം
ഒറ്റ ആൾ ഒള്ളൂ മരുമകളായിട്ട്
ആഹ ഒരാളെ ഉള്ളു പിന്നെ ഇവ രണ്ട് പെണ്ണും പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞട്ടു പോയതാ
ആഹ ആഹ് ആഹ ഒരാണ തന്നെ ഉണ്ടാവലോ അല്ലേ ആ ഞങ്ങള് രണ്ടാ
എന്താണ്
ഉ ഉ മൂന്ന് പെണ്ണും
മ എല്ലാരും പോയതിരിക്കുവ അല്ലേ
ആഹ് എല്ലാരും കല്യാണം കഴിഞ്ഞു പോയിക്കുന്നു
ഉം ഇടാ അപ്പം ഹസ്ബൻറിന്റെ ഏട്ടന്നാ അവരെല്ലാം ഉണ്ടാ അവരുണ്ടാ
ആഹ് അവരു ഉണ്ട് ഇ എടുക്കണണ്ട് അപ്പേ ഈ മാസം കണ്ട് കുടിരിക്കൽ ആ വീട് ആഹ പെട്ടെന്ന് മാറും പിന്നെ ഞങ്ങളാണ് തറവാട് വീട്ടില് ഞങ്ങള ഇല്ല ഞങ്ങൾ തറവാട്ട് വീട്ടില്
യാ എന്നക്കാ വീട്
ആ വീട് നോക്കാം
ഉം ഉം
വീട്പൊളിച്ച് പണിയാനൊക്കെ ഇണ്ട്
അത പഴയ വിടാ
ആ പഴയ വിട
ഉ പിന്നെ പൊളിച്ചെടുക്കേണ്ടി വരുവല്ലേ
കണ്ടി്
ഉം ഉം
അടിമേലക്കൊയിട്ട് ഓടിട്ട വീടാണ്
ഓടിട്ട വീടാ പണ്ടത്തെ മച്ചും വീട് ഇരിക്കുവ അല്ലേ ആഹ് ആഹ് അങ്ങനത്തെല്ലാം വീടെല്ലാം ഇപ്പ ഉണ്ടല്ലേ അങ്ങനത്തെ വിടല ഇപ്പ ഉണ്ട് മച്ചം വീട് ആഹ ഏഹ് നമ്മള ഇടുന്നല്ല എല്ലാം വാർപ്പു വീടായിട്ട് ചെറിയ വീടൊന്നും കാണാനേ ഇല്ല
ആഹ അപ്പൊ അങ്ങനെ ചെറിയ വീടൊന്നും കാണാനില്ല അ എല്ല വലിയ വീടല്ലേ ഇപ്പൊ വാർപ്പിന്റെ വീടൊക്ക
ചെറിയ മോള് ഒറങ്ങുവായിരുന്ന്
ഇല്ല ഒറങ്ങിട്ടില്ല അതാ അവ്ടെ
ഇല്ലാ
ഉം ഒറക്ക പകല് ഒറങ്ങുവായിരുന്നു ഇപ്പോ കൊറച്ചിസായിട്ട് ഉറങ്ങാൻ ഭയങ്കര മടിയ
ഉം ഉം ആ കളിക്കണ തെരക്കായിരിക്കുല്ലെ ഉം
ഓൺ ഒറങ്ങൂല ഒറങ്ങാൻ മടിയാ അങ്ങനെയൊക്കെ ആ എന്നാ ശെരി എന്നാല്
ആ ഓക്കെ ഓക്കെ
എന്നാല്